ഉം
ഹലോ
ഹലോ
ആ എന്തൊക്കെയാ വർത്താനം.
ഓ..
എന്തൊക്കെയാ വിശേഷം?
ഓ ഒന്നുല്ല ഒന്നുല്ല.
ആ..
അവിടോ?
ഇവിടെയും പ്രത്യേകിച്ചൊന്നുല്ല.
ഓ സൗണ്ട് കുറവുണ്ടല്ലോ!
സൗണ്ട് കുറവാണോ?
കേക്കാം, പക്ഷെ കുറച്ച് സാധാരണ കേൾക്കുന്നടക്കാലും കുറച്ച് കുറവാണ്.
ആ അതെന്താന്നാവോ. ഇതിലൊക്കെ സൗണ്ട് ഫുള്ളാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ ആ ആ.
പോണ്ടെ എന്തേലും ഒരു..
മക്കളൊക്കെ എന്തു പറയുന്നു?
ഇല്ല ഞാൻ കല്ല്യാണം കഴിച്ചിട്ടില്ല.
ആ പഠിക്കാണോ?
ആ ആ പഠിക്കാ പഠിക്ക.
എന്തിനാണ്?
എന്തു പറഞ്ഞ്
ആ എ പഠിപ്പൊക്കെ എവിടം വരെ എത്തി?
ആഹ കഴിയാറാവന്ന്, ഫസ്റ്റ് ഇയർ. കയറിയട്ടെ ഒള്ളൂ ഇനി മൂന്ന് വർഷം കൂടൊക്കെ
ആ..
ഉം ഫസ്റ്റ് ഇയർ ആഹ്.. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വെല്ലോം അങ്ങനെയൊക്കെള്ളൂ
ആഹ്
പിന്നേ അല്ലന്തെന്തേങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോ ഹെൽപിയ്യും.
ആഹ് അല്ലാതെ പ്രത്യേകിച്ചൊന്നു കു ക്കാറില്ല അല്ലേ.
സ്പെഷ്യൽന്നാണോക്കെ അല്ലാതെ അങ്ങനെയൊന്നുല്ല.
ആഹ്
മ് എന്താ ചെയ്യുന്നേ ഹൗസ് വൈഫ് ആണോ.
അല്ല ആഹ് എഅതെ അതെ അതെ.
മ്.
ഇല്ല, ഞാൻ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ.
ഓ അത് ശെരി മക്കളൊക്കെ?
മക്കളൊക്കെ ഇവിടെണ്ട് രണ്ടു പേരാണ്ള്ളത്. മൂത്താള് എട്ടില് രണ്ടാത്താള് ഒന്നാ ക്ലാസ്സിലാണ്.
ഓ ഇന്ന് എല്ലാർക്കും അവധിയോണ്ട് എല്ലാരും വീട്ടിൽ കാണോല്ലോ
അതെ അതെ അതെ
ഓ ട്യൂഷനെക്കെ ഇല്ലേ പിള്ളേർക്ക്.
ആ ഇണ്ട് വലിയ ആളെ ട്യൂഷൻ വിടുന്നുണ്ട്. ചെറിയാളെ ഇപ്പ വിടുന്നില്ല വലിയ ആള് പോകുന്നുണ്ട് അവന് എ എട്ടാം ക്ലാസ്സാണ് ഉണ്ട്.
ര രാവിലെ ആണോ ട്യൂഷൻ.
അതെ രാവിലെയാണ് ട്യൂഷന് രാവിലെ ഇന്ന്പ്പോ പ് പന്ത്രണ്ട് മണിവരെ ഇണ്ടായിരുന്നു ടൂഷൻ. ഒമ്പതര മുതല് പന്ത്രണ്ട. ആഹ് ഉണ്ടാവും ഏ ഏറെക്കുറെ എല്ലാ ശനിയാഴ്ചയും ഉണ്ടാവും ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും സാറന്മാർക്ക് എന്തെങ്കിലും കല്യാണോ അങ്ങനെ എന്തെങ്കിലും പ പ്രത്യേകിച്ച് പരിപാടികളുണ്ടെങ്കി ലീവ് കൊടുക്കാറൊള്ളൂ കുട്ട്യാൾക്ക്. ഇല്ലങ്കി ഒക്കെ കാണും. അവിടെ അനിയ ന്മാരൊ അനിയത്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ.
ആഹ് ഇക്ക ഉണ്ട് ബ്രദറുണ്ട്.
ആഹ്.
മ് ഞാറാഴ്ച കളിലും ട്യൂഷൻ ഉണ്ടോ. ആഹ് നാന് ഞായറാഴ്ചകൾലും ട്യൂഷനുണ്ടോ
ഇല്ല ഞായറാഴ്ച ഇവിടെ അവധിയാണ്.
അവതി ആണല്ലേ ഓ. ഏ ബ്രദർ എന്നെക്കാലും മൂത്തയാണ്.
ആഹ് ആളെന്താ ച്ചിയ്യ്ന്നേ.
ഇപ്പൊ വർക്കിയ്യാ ദുബായില്.
ആഹ്.
ആ ബേറെ എന്തൊക്കെ.
വേറെ എന്താ അങ്ങനെ പോന്നുണ്ട്.
കുക്കൊക്കെ ചെയ്യോ.
ആഹ് ഞാൻകുകൊക്കെചെയ്യറാണ്. ഇവിടെ ഞാനന്നേണ് കാര്യായിട്ട് കുക്കീ യാറ്.
ഓ ഐ ശെരി.
അ.
അ. ര ഹെൽപിയാനൊക്കെ
ഹെൽപ്പീയാന് ഇവിടെ ഉമ്മണ്ട്.
ആഹ് ഓ അപ്പൊ ഹെൽപിയുല്ലേ.
ആഹ് ആള് ഇങ്ങനെ മീനൊക്കെ ഏ നന്നായി നന്നാക്കി തരും.
ഒ ഒ. ഓ
പിന്നെ കറികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കി അതൊക്കെ കട്ട് ചെയ്ത് തരും അങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങളുണ്ട്.
ആഹ് അതൊക്കെ ആവുമ്പം പെട്ടന്ന് പണികള് നട ക്കൊല്ലോ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ നിന്നാ ഒന്നും നടക്കില്ല
ട്ട് എൻ്റെ പരിപാടിന്ന് പറഞ്ഞാ കുക്ക് ചെയ്യലാണ്
ഓഹ് ഓഹ് അപ്പം പിന്നെ കൊഴപ്പില്ലല്ല എല്ലാം ചെയ്ത് കഴിഞ്ഞ് ട്ടെ ന്ന സമയം വല്യ ഇത് വരത്തില്ലല്ലോ
അതെ അതെ
ഓഹ് അങ്ങനെ ഉം മഴയൊക്കെ ഉണ്ടോ അവ്ടെ
ആഹ് ഇവിടെയാ മഴയ്ണ്ട് ഇപ്പോ ഒന്ന് പെയ്ത് തോർന്നതേയുള്ളൂ
ആഹ് ഇബ്
അപ്പൊ പിന്നെ അറിയുന്നില്ല കാറും ആഹ് ഇവിടെ പിന്നെ കാ ഇപ്പോ രാ ത്രി അറിയില്ലല്ലോ കാറ് ഇപ്പിഞ്ഞി പെയ്യോ എന്തോ പെയ്യ്ണ്ടോ പെയ്താ ഇത് നല്ല തണുപ്പുണ്ട് ഇന്ന ഇന്നലെ ഫുൾ ടൈം മഴയായിരുന്നു ഇന്നലെ വെയിലേറിച്ചിട്ടില്ല ഉം
പിന്നെ മെനഞ്ഞാന്ന് കൊറച്ചു നല്ല വെയിലുണ്ടാര്ന്നു
ആഹ് ഇവിടെ ഇപ്പ ഈ ജൂലൈ തുടങ്ങി ട്ടാണ് മഴ നേരെമണ്ണം സ്റ്റാർട്ടെയ്തത് ഇതിന് മുൻപൊക്കെ കാര്യായിട്ട് വെയിലായിരുന്നു
വെയിലായിരുന്നു ജൂണിലൊരു മഴ ഇപ്പങ്കി ഇപ്പോഴാ കിട്ടിയത്.
അതെ അതെ
പണ്ട് ജൂണിലൊക്കെ പിള്ളേര് സ്കൂളിലൊക്കെ പോവുമ്പൊഴ്‌ത്തേനും ഏഹ് എന്തായി എല്ലാം മഴയും ഫുള്ളും നനഞ്ഞിട്ട്
അതെ ഉം ഇപ്പൊ പിന്നെ അലേർട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞാല് അപ്പോ അവധിയാണല്ലോ. ഓറഞ്ച് അലേർട്ടോ റെഡ് അലേർട്ടോ എന്തെങ്കിലൊക്കെ പ്രഖ്യാപിച്ചാ അപ്പ അവധിയാ
അവ പക്ഷെ ഇപ്പൊ അങ്ങനൊരു ഇത് വന്നില്ല അത്രയൊരിത് വന്നില്ല
അതെ ആവുന്നേയൊള്ളൂ പറഞ്ഞിട്ട് കാര്യവില്ല ആവുന്നേയുള്ളു ഉം
ചെലപ്പം ആഹ് എഹ് ചിലപ്പോ ഇടയ്ക്ക് ഇങ്ങനെ വെയില് വരും വരുവാണെങ്കിൽ അതങ്ങ് അതിന്റെ ഒരിതങ്ങ് കഴിയുവല്ലോ. മഴ പെയ്ത് വെള്ളവൊക്കെ ആയട്ത്തൊക്കെ അതന്റെ ഇതും കഴിയുവല്ലോ വെയ്ല് വരു രുന്നടത്ത് വരുമ്പോ അപ്പ പിന്നെ വല്യതാ മ മറ്റേത് ജൂലൈയിലൊക്കെ യാണെങ്കിൽ ഒരുപാട് അവധിയും മഴേടെയൊക്കെ ആണേലൊക്കെ അവധിയല്ലേ
അതെ അതെ ജൂലൈയിലും ജൂണിലൊക്കെ ഇനി ആഗസ്റ്റ് ഇനിയും ഈ ഇത് ഫുള്ളും ഏകദേശം മഴക്കാലം തന്നെയായിരിക്കും തുടരും നവംബർ വരെയൊക്കെ മ മഴ തുടരുവല്ലോ പിന്നെ ഡിസംബറിൽ പെരും നല്ല നല്ല തണുപ്പും കാര്യങ്ങളൊ
ആഹ് ഡിസംബർല് നല്ല തണുപ്പാ
ഉം പിന്നെയും ജനുവരി മുതൽ റിപ്പീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ വേനല് ഫെബ്രുവരി മുതൽ ഷേ വേനല് വളരെ കുറച്ചേ ഉണ്ടാവൊള്ളൂ ള്ളൂ ഒന്ന് രണ്ട് മ ആവശ്യേ അത് നല്ല കടുപ്പായിരിക്കും താപനില ഉം ഈ വേനലൊക്കെ നല്ല ചൂടായിരുന്നു എന്തോരു ചൂടായിരുന്നു ഓഹ് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു അത്ക്കൂടി പവർ കട്ടും ഉണ്ടായിരുന്നു
ആഹ് അത് ഈ എലക്ട്രിസിറ്റിയുടെ ആഹ് അ അതത്രയും ഇങ്ങനെ വെള്ളവൊക്കെ ഇല്ലാതെ ഡാമിലൊന്നും വെള്ളം ഇല്ലാതെയ് എലക്ട്രിസിറ്റി ഹൊ അങ്ങനെ പവർ കട്ട് ഓഹ് അന്നേരൊന്നും കെടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല അതും കറ ക്റ്റ് ഹ് ഒറങ്ങാൻ കെട ക്ക്‌ന്ന സമയത്തെ പവർ കട്ട് വരൂ. ആഹ് ന്ന് ര്ന്ന് അതും ഒര് അര മുക്കാ മണിക്കൂർ അ ത്രേം പോവുമ്പോ തന്നെ നമക്ക് വിയർത്ത് ഓ ആഹ്
ഇതായിട്ടുണ്ടാവും എ സി ഇടാൻ പറ്റാത്ത കോലായിരുന്നു അത്രേം ഇതാര്ന്നു
അത് ആണ് കറക്റ്റ് ആ സമയവുമ്പോഴ പവർക്കട്ട്.
ഉം ഇൻവേർട്ടറ് ഈഹ് ഇണ്ടാവോണ്ട് നമക്ക് ഫാൻ ഇടാം.
ഞങ്ങക്ക് ഇവ്ടെ ഓ ഒണ്ടാര്ന്ന് ഞങ്ങക്ക് ഇവ്ടെ ഒണ്ടാര്ന്നത്. മ്മ് ഒത്തിരി വർഷായതാ എന്ന് വെച്ചാ ഒരു പത്ത് പതിനഞ്ച് വർഷായി കാണും. ഞങ്ങള് എടക്ക് ബാറ്ററി പെട്ടി ഈഹ് കൊഴപ്പായിര്ന്ന് ബാറ്ററി മാറ്റിവെച്ച്. ന്നിട്ട് പൊക്കോണ്ടിര്ന്നെ പക്ഷെ ഇപ്പൊ ഈ എടക്കായപ്പം ചാർജ് നിക് ക്കുന്നില്ല അര മണിക്കൂറെന്നെ നിക്കുന്നതേയൊള്ളൂ പിന്നാങ്ങ് ഇതാവുന്ന് ചാർജ് ഒരുപാട്. പിടിക്കുന്ന് കറണ്ട് ബില്ല് കൂടുന്ന് അങ്ങനെ പിന്നെ ഇപ്പ അതില്ല ഉം
വീട്ടില് പറഞ്ഞമാരി ഒര് ഫ്രിഡ്ജ്ണ്ടായിരുന്നു ഇവ് ടെയല്ല ഇന്റെ ഇന്റെ വീട്ടില് അ അത്. ഒരു പത്ത് വർഷം ആയിട്ടുണ്ടാവും ഇങ്ങാണ്ടായിട്ടുണ്ടാവും. എൽ ജീ്ന്റാ ഫ്രിഡ്ജാണ് അത്. പത്ത് വർഷം കഴിഞ്ഞിട്ട് പിന്നിങ്ങനാ യൂസെയ്തപ്പോ അതിന് ഒന്ന് രണ്ട് കംപ്ലയിന്റ് ആയിട്ട് അത് ചേഞ്ച് ആക്കിയതാണ് ഇങ്ങനെ. അതിന്റൊരോ പാർട്സ് പിന്നെ ആഹ് കുറേ കഴിഞ്ഞപ്പോ യൂസെയ്യുമ്പോ പിരും നല്ല കറണ്ട് ബില്ല് നാലായിരം അയ്യായിരോക്കെ ആയി വരും വന്നിരുന്നു. ഫ്രിഡ്ജ് ഫ്രീ ഫ്രിഡ്ജ് കാരണാണ്ന്ന് ഒന്ന് ചെക്കെയ്തതാണ് അപ്പൊ. ഈഹ് അവ്ടെണെങ്കില് മോട്ട്റ് ഏഹ് പെട്ടെന്ന് നിറയും വെള്ളം പെ ട്ടന്ന് നിറയേം ചെയ്യും എ സി അങ്ങൻത്തെയോന്നുല്ല ഇപ്പഴാണ് എ സി ഒക്കെ വെച്ചത്. ആദ്യം ഇണ്ടാവേ ചെയ്തിര്ന്നില്ല ഇങ്ങട്ട് അത്രയും കറണ്ട് ബില്ല് വന്നപ്പോ ഒന്ന്. ഈഹ് ചെക്കെയ്തപ്പോ ഇതാണ് സംഭവം ഫ്രിഡ്ജ് കാരണാണ്. ന്നാ വേറെ പ്രശ്നൊന്നുല്ല ഉ ഉപയോഗത്തിന് ഒരു പ്രേശ്നോല്ല ഫ്രി ഡ്ജ് പക്ഷെ ആള് നല്ല സാധനാണ് കറന്റ് ബില്ല്. ഈഹ് കൂടുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഫ്രിഡ്ജൊക്കെ ആകെ മാറ്റി വെച്ചുപ്പോ.
ഓഹ് ഞങ്ങളിപ്പം ഈ ഇടയ്ക്കോട്ടാണ് ഇൻവെട് റ് പോയത് ഇനിയിപ്പം വേറെ വേണോങ്കി ഇനി വേറെ വാങ്ങണം.
എടുക്കുമ്പോ ഫൈവ് സ്റ്റാർ എട്ക്കാൻ നോക്കാണെങ്കില്.
അൽ ഇത് ഇത് ഞങ്ങൾ ഫൈവ് സ്റ്റാറാ എട്ത്തത്. പിന്നെന്താച്ചാ ഒത്തിരി വർഷം ആയതാ ഒത്തിരി വർഷ
ആഹ് ഒന്നാമത്തെ അതാണ് ഈ വർഷം. ഈഹ് ഒര് സാധനത്തിന് അതിൻ്റെ. ത് കഴിഞ്ഞാല് പിന്നത് അത് കഴിഞ്ഞാ പിന്നെ വർക്ക് ആവും സാധനം അങ്ങനെ വർ ക്കാവും പക്ഷെ നല്ലെ. കറന്റ്‌ ബില്ലും കാര്യങ്ങളൊക്കെ കൂടും ഉം
ഉം ഈ മിന്നല് മിന്നലിന്റെ ഇടിടേം എന്തോ അതിൽ വന്ന വിഷയന്ന് തോന്ന്ന്ന്.
ആഹ്
ഞങ്ങള് ഇവ്ടെ ഇച്ചിരി കൊറച്ച് പൊക്കത്തില്ല വീട്. അപ്പൊ ഈ ഇടിയും മിന്നലൊക്കാ അങ്ങനെയാണെന്ന് ഓൻക്കൊര് സംശയംണ്ട്.
ആഹ് എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് അവ്ടെ ഇടി ഇടിമിന്നല് വന്ന ഫാന് കേട് വന്നു ഇപ്പോ ഹാളിലൊക്കെ ഫാനെ വെക് ക്കാൻ പറ്റുന്നില്ല ഇടിമിന്നല് വന്ന അപ്പോൾ ഫാന് ഒരു ഒച്ചയും കേക്കും ഫാന്. കേടുവെരും ചെയ്യും അങ്ങനെയാണിപ്പോൾ. നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ രണ്ട് മൂന്ന് ഫാൻ അവിടെ മാറ്റി. ഇവിടെ ആ പ്രശ്നമെന്നുമില്ല എന്നാ എന്താണാവോ.
അവിടെ പൊക്കത്താണോ?
ആ അതെ അതെ ആ കുറച്ച് ഹൈറ്റിലാണ് അടിക്ക് കുറച്ച് താഴത്ത്- പാടവും ഡബ്ബറും
ആഹ് ആഹ് ആ ആ ഓ അതുകൊണ്ടൊക്കെ ആയിരിക്കും.
ആഹ്
ഉം ഞങ്ങളിനി വേറെ വാങ്ങണം പിന്നെ. സോളാർ വെക്കാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതൊന്നും ഉം.
ആ കുറച്ച് എക്സ്പെൻസീവണ്.
പക്ഷെ എക്സ്പെൻസീവ് ആണേലും സംഭവം നല്ലൊരു-
അതെ ഉപയോഗമാണ് ഈ വേനൽ കാലങ്ങളിലൊക്കെ-
ആണ് ആണ്. അല്ലേലും വേനൽ കാലത്ത് അല്ലെലും കൊഴപ്പമില്ല ആ ശരി ശരി ഉം.